ഹലോ
ആഹ് കേൾക്കാണ്ട്
എൻ ആഹ് എന്നാ വർത്താനൊക്കെ
നല്ല വർത്താനങ്ങള് റാഹത്താണ് എന്താ ഇന്ന് മഴണ്ടോ അവിടെ
ആ ഇന്ന് നല്ല മഴേണ് ഇന്ന് മഴ ദിവസേണ്
ആ ദിവസം എളവാക്കുന്നില്ല ഇങ്ങനെ ആ മഴന്നെണ്ന്ന് വല്ല്യ പെരുമഴല്ലങ്കിലും കൂടിട്ട് മഴങ്ങനെ പെയ്തോണ്ട്ങ്ങനെ ക്കണ്ട് ഉം
അയ് ശരി മോനവിടെണ്ട് കളിക്കാണ് ഇന്ന് നെയ്ഴസറി പോയിട്ടില്ലേ പനിയാന്ന് പറഞ്ഞി ചെറിയ ജലദോഷണ്ട് പിന്നെ മറ്റുള്ള കുട്ടിൾക്കും വരേണ്ടല്ലോ ചെറിയ കുട്ട്യാളെല്ലെ
ആ അതെ മഴങ്ങനെ മൂടിക്കുമ്പോണ്ട് പെട്ടെന്ന് മാറൂല്ല
ആ മാറണില്ലേ പിന്നെ എല്ലാർക്കും വന്നിട്ടേ മാറുള്ളൂ
അതെ ഉം എന്ത ജോലികളൊക്കെ കഴിഞ്ഞാ
ആ പണി ള് പണികള് വൈകീട്ട് പണിയൊന്നുംല്ല
ആ അതെ ഉച്ചാവുമ്പോക്ക് കുളികയ്യുമ്പോക്ക് പണി കയ്യൂലെ ആഹ രാത്രിക്കൊക്കെ ചോ ആഹ ഇല്ലല്ല രാത്രികക്ക് ചോറന്നെ
ആ ഹ അതന്നെ വിടെ
ഉം അതാ മോളന്താ പാനീപൂരിക്കെ ണ്ടാക്കിന്ന് ആ വൈകുന്നേരം ഞാൻ വല്ലാത ന്നുംണ്ടാക്കലില്ല ആ പൊരിക്കണ ആ പീസ് കടേന്ന് വാങ്ങിട്ടേ പൊരിച്ച് പിന്നെയ്ക്ക് മസാലക്കെ ഉണ്ടാക്കീട്ടതാ ഓൽക്കങ്ങനത്തൊക്കെ ഓരോ പരിപാടിയാണ്
ആഹ ഇൻക്ക്ഷ്ടാണ് പാനിപൂരി
ആഹ
പെട്ടന്ന വല്ലാംണ്ട വേണ്ടി പക്ഷെ അത് അവരുണ്ടാക്കണത് കണക്കാ ആഹ വൃത്തില്ല വൃത്തിയില്ലാണ്ടൊക്കെ ണ്ടാക്കുന്നായിരിക്കും പക്ഷെ നമ്മള് വീട്ടീണ്ടാകണത്തെ ടേസ്റ്റ് കി അവിടുന്ന് കഴിക്കണത്ര ടേസ്റ്റ് കിട്ടില്ല നമ്മളുണ്ടാക്കികഴിഞ്ഞാൽ
അത് വേറെ ടേസ്റ്റ്ണ്ടാവും അത് ശരിയാണ്
അതന്നെ ആഹ് വീട്ടിലുണ്ടാ
അത് എന്തിത്തൊഒരു ഇത് മസാല ചെറക്കിണ്ട് പറഞ്ഞോള് അത് വാണമ്മാ ന്ന്റിയാം ഞാൻ പറയാ അതൊന്നും വാണ്ട ഇജ് ഉള്ളതുകൊണ്ടാക്കിക്കോ അറിയാ.
ഉം
ഉം പിന്നെ
എന്താന്ന് കറിവെച്ച്
ഇന്ന് ഇന്ന് ചോറ് വെച്ചിട്ടില്ല. ഇന്നലത്തെ ചോറും മീനും തന്നെണ്ടായിരുന്നു. രാത്രി കഴിച്ചില്ല ഇപ്പ കാരണം വ ഉച്ചയ്ക്കക്കെ അതന്നെണ്ടായിരുന്നു.
ആഹ ആഹ
പിന്നെ രാത്രിത്തെ പാനിപൂരുണ്ട്. മോന അവിടെന്ന് കൂട്ടുകാരം പോവയാണ് അപ്പോൾ അതിന്റെ കൂടെ പോകും അപ്പോം എന്തെങ്കിലൊക്കെ ഇ ഞങ്ങൾ മൂന്നാളല്ലേ. ചിലപ്പോ ആ പാനിപൂരി കൈച്ചെങ്കി അവര് രണ്ടാക്കും ഒന്നും വേണ്ടിരില്ല.
ആഹ അത്പ്പ എന്തവാനാ തിന്നിട്ട്.
ഒരിക്ക് ഒരിക്കിട ചോറ്ന്ന് പറഞ്ഞ സംഭവം ഒരിക് ഇഷ്ടല്ല.
അപ്പൊ രാത്രി എന്ത് തിന്നെയാ.
ഉം രാത്രികൾക്ക് വേറെ എന്തെങ്കിലും കിട്ടിയാ മതി. മി ആ മിക്കവാറുംചോറുന്നെണ്ടാവല്. അതന്നെ നമുക്ക് ഒറ്റപ്പണി കയ്യോള്ളൂ. അഥവാ ല്ലങ്കിൽ വൈകുന്നേരം പിന്നിം വാണെയ്.
ആഹ് പ്പങ്ങനെ ചപ്പാത്യൊക്കെണ്ടാക്കി കൂടെ
ചപ്പാത്തി ഒക്കെണ്ടാക്കാണങ്കി അയിക്ക്ചിക്കൻ കറിയാണ്ടേ.
ഉം ചിക്കൻകറില്ലെങ്കി എന്തെങ്കിലൊ രു
ഉം അപ്പൊ പിന്ന്യുരു മെനക്കടാണേ ഇതന്നെ, വൈകുന്നേരം ജോലിചെയ്യണ ഇന്ക് ഷ്ടല്ല.
ഉം ഞങ്ങള് ചപ്പാത്തി ഒക്കെ വേടിച്ചഴിഞ്ഞാൽ ആംബ്ലേറ്റ് ണ്ടാക്കിട്ട് അതിന്റെ ഉള്ളില് മടക്കിട്ട്
ആഹ് അങ്ങനെ അങ്ങനെ കഴിക്കു ആഹ് സാൻവിച്ചാക്കിട്ട്. കു ഉം ഉം ഓഹ്
ഹെ വല്ല ഇപ്പ ചപ്പാത്തി ഇതൊക്കെ കടയിൽന്ന് ഇട്ടല്ലോ. നമ്മ കൊടുന്ന് ചുട്ടാമതിയല്ലേ.
ഓ
ഞങ്ങ വട്ടൂറയും ചപ്പാത്തിയൊക്കെ വേടിക്കും കടയ്ന്ന്. അതിക്കെന്തെങ്കിലൊക്കെ വെച്ചിട്ട് കഴിക്കും അല്ല ഉർളങ്ങെഴങ്ങ് സ്‌റ്റൂ ണ്ടാക്കി ട്ടോ അങ്ങനന്തെലൊക്കെ കഴിക്കും.
പൊറ്ത്തുന്ന് വാങ്ങിക്കലില്ല.
ഉം
പുറത്തുന്ന് വാങ്ങിക്കലില്ലറിയാറ്യ. എടക്കെപ്പളേലൊന്ന് ഫുഡ് കഴിക്കാന്ന് പൊറത്ത്ക്കോവും എല്ലാരും കൂടി.
അങ്ങ ചപ്പാത്തി ണ്ടാക്കലില്ല പിന്നെ ഇവിടെ അടുത്തുള്ള വീട്ടുകളിലൊക്കെ പൊറോട്ട വെള്ള പ്പം അതൊക്കെ ഉണ്ടാക്കിട്ട് വിക്കുന്നവരാ. ആ കാര്യത്തില് കൊഴപ്പമല്ല, ഇണ്ടാക്കണ്ടാവിശ്യല്ല, അവരേന്ന് കിട്ടു. ന്ന ദോഷമാവു അതെ
ആ ആക്കോല് ഉണ്ടാക്കി വിക്കും.
ഉം ഉം ദോശമാവ്ങ്ങനൊരു വണ്ടി പോവും കടെ അഹ് ഹോട്ടലീത്തെയ് അപ്പൊ മാവ്ങ്ങനെ അറുവൊർപ്യക്കങ്ങനെ അഹ് തരും. ഞമ്മക്ക് രണ്ടീസൊക്കെ വെക്കാണ്ടാവും, ഒരു കിലോൻ മാവ്
ഒരു കിലോ മാവിന് അറുവൊർപ്യ ആഹ് ആ അതെ അതെ ആ മൻസിലായി. ആഹ്
ഉം ഞാൻ ഇന്റെ വീട്ടിലങ്ങളങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ ഈ ഇക്കാടെ വീട്ടി വന്നപ്പഴാണ് ഇമ്മാതിരി പരിപാടികളൊക്കെ കാണുന്നത്. ഞങ്ങളവിടെക്ക് ആഹ് ഞങ്ങളെ ആ് ഞങ്ങളെവിടൊക്കെ പിന്നെ പൊർത്തന്നെ എന്തേലൊരു വേണെന്ന്ന്നെങ്ങേ വണ്ടി വിൾച്ച് പോവന്നെ വേണം
ആഹ് കൊർച്ച് ഉള്ളക്കാവുംല്ലേ
എ ആഹ് ഉള്ളിൽക്കാത് പിന്നെ ആഹ് ആ് ഇവിടെല്ലാ വടെ പൈസയിട്ട് ഇരുന്നാ മതി നമ്മള് എവുടുക്കും പോവണ്ട എല്ലാം വരും ഇവിടെ
ആഹ് അതെ ഉം ആഹ് വടിം അങ്ങൻതന്നെ എല്ലും ആഹ് ചെരുപ്പ് ഉണക്കമീന് പച്ചക്കറി എല്ലാം വരും നേരം വെളുത്താല്
പിന്നെ പഴേ ഡ്രസ്സ്ട്ക്ക്ണാൾക്കാര് വരും, നമ്മളെ പഴേ ഡ്രസ്സളെക്കളെക്കെണ്ടാവൂലേ
ആഹ് അതെ ഉം ഹും
അതൊക്കെട്ത്ത് ഞമ്മക്ക് പാത്രങ്ങൾ തരും ഉം അതിപ്പഴും ഉണ്ട്ന്ന് ഇപ്പടുത്ത് വന്ന് വ വർഷത്തിലൊരിക്കെ വരും അത്‌
ആ അയ് ശെരിയാണ് ഏ
അപ്പ നമ്മളെ നമ്മള് ഉപയോഗിക്കാത്ത ഡ്രസ്സ്കളൊക്കെ ഉണ്ടെങ്കി അവര്ക്ക് കൊടുക്കും കത്തിച്ചു കളയണ്ടല്ലോ നല്ല നല്ല പാത്രങ്ങളാ കിട്ട മൂന്നാല് പത്രങ്ങളൊക്കെ ഈ പ്രാവിശ്യം വന്നപ്പോ കി അധികം ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് പാന്റ് ഷർട്ട് ഒക്കെ കൊടുത്ത നല്ല പാത്രങ്ങളായിരിക്കും കി
ആ അങ്ങൻ തന്നെണ് പാന്റും ഷർട്ടും തന്നെ കാര്യായിട്ട് വാണ്ടേ
അങ്ങനെ
ഉം ഉം
കഴിഞ്ഞോ
പിന്നെ വേറെന്തൊക്കെ?
പിന്നെന്താ
ഇന്നലെ നമ്മള് വിളിച്ച് പറഞ്ഞതാ ഇന്നലെ അയൽവാസിയ വന്നത്
ആ
ആ അതെന്തായി ചുരിദാറ്
ആ അങ്ങനെന്നെ
ആയ്
ഞാൻ മേലക്കൊന്ന് കേറിയതാ മോട്ടർ ഇട്ടണ്ടെ അപ്പ വെള്ളം കേ വെള്ളം കേറ്ണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് കേറി കിയതാ മോട്ടറിന് ചെറിയൊരു പ്രശ്നണ്ട്
കെണറ്റിൽ ഇറക്കി വെച്ച മോട്ടറാ
അല്ലല്ല ഭൂമിടെ അടീന്ന് കോറീന്ന് അടിത്തടിച്ച്
ഏ എ ആ കൊയലാ
കൊഴലല്ല നമ്മള് വ്
കെട്ടി തൂ കെട്ടി ആ
കെട്ടി തൂകീട്ടല്ലേ നമ്മള് ഭൂമിടെ അടീൽക്ക്
ആ വെള്ളത്ത്ക്ക് എറക്കി വെച്ചത് ആ ഇവടിം അ തന്നെയാണ് ഉം ഉം
അതാത്തിട്ട്
ആ ആ അപ്പൊ എന്താ കംപ്ലൈന്റ് എന്തായി?
അതെടക്ക് എയർ കേറീട്ടെ
ആ
അപ്പൊ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട് ത് ഞാനന്നെ ശരിയാക്കല് അതിന്റെ ഉള്ളിൽ വെള്ളം ഒഴിച് കൊടുത്തിട്ട് എയർ കളഞ്ഞി അങ്ങനെണ്ട് കയറ്റും
ആ പിന്നെ അണ്ട് കെ ഉം പിസ് ആ ആ ആ ഉം മോന്ക് എത്രായി?
മോന്ക് മൂന്ന് മുക്കാലായി
മൂന്നേ മുക്കാല് ഉം
ഉം ഉം നേഴ്സറി പോവാ അങ്ങനവാടി പോവാ.
ആ ആ അങ്ങനവാടികാ പോണെ
ആ നല് വയസായ അവനെ ഇനി ചേർ ഈ പ്രവശ്യം ഞാൻ ചേർത്താണ്ടാണ് കുറച്ച കൂടി ഓക്കെ ഒന്നായിട്ട് ചേർത്താന്ന്ചാരിച്ചു.
തുല്ല്യ അപ്പൊരു സങ്കടാണ്.
ഉം ആ ഒന്നല്ലെങ്കി ഭക്ഷണം കഴിക്കാനേലും പഠിക്കണല്ലോ തിഷ് വീട്ടിൽ. ലാവൂമ്പൊ നമ്മള് വാരി കൊടുക്കും.
ആ അങ്ങന അംഗനവാടീന്ന് എങ്ങനെ ഓല് വാരി കൊടുക്കോ അതോ കഴിക്കോ?
ചിലപ്പോ ഒരു അവ ഒരു വരിക്കൊളും ഫസ്റ്റില് കൊടു കൊണ്ടാക്കിയ സമയത്തൊക്കെ അവര് വാരിക്കൊടു ഉം നമുക്ക് അറിയില്ലല്ലോ. ആഹ് ഇപ്പൊ അവര് ഒപ്പ ഇരുന്ന് എല്ലാരും തിന്ന്ണ പോലെ തിന്ന് തിന്ന് പഠിച്ച് തിന്നാ മടി പിടി. വുമ്പോ വാരി കൊടുക്കാ സ്പൂണോടെ ഇങ്ങനെ കോരി
ഉം ഉം കൂട്ടത് കൂടേ കൂടുമ്പോ ചെല കുട്ട്യക്ക് ഭയങ്കര രസാണേ. പക്ഷെ ഉം എന്നാലും ചില കുട്ടികള് അങ്ങനെ എന്റെ കു ചെർത് അംഗനവാടി പോയില്ല.
ആഹ്.
പത്ത് ദിവസംക്കെ കരഞ്ഞ്ങ്ങാണ്ട് പോയി.
ഇവനും കരഞ്ഞൊക്കെ ചെയ്തിട്ടാ പ ഒരു ഒരാരാഴ്ചൊക്കെ കരഞ്ഞു.
ഉം കുട്ടി ഒർങ്ങൂല ഓള് ഒർങ്ങാ അതായത് കൊലയിലെ ആ ടേബിൾമ്മ കേറി അവ്ടെ ഇരിക്കും ഇന്നെ കാത്ത് ഇങ്ങനെ നോക്കിക്കും. ടീച്ചർമാർക്കാണെങ്കിലോ ഉച്ചഭ ഭക്ഷണം കഴഞ് കുട്ടികളൊന്ന എല്ലാംകഴിഞ്ഞ് കുട്ടികൾ ഒന്ന് ഉറങ്ങങ്കിലുള്ളൂ ടീച്ചർമാർക്ക് കണക് ചെയ്താനും ഇതിനോക്കെ ഒന്ന് പറ്റ
ആഹ് ആഹ് ഇവിടെ നങ്ങള് നോക്ക്യാകാണ്താണ് അങ്കലവാടി.
ആഹ് അതന്നെ ഉം അങ്ങനെ ന്നെ പത്തീസം കൊണ്ടേക്കി ഞാൻ നിർത്തി പിന്ന സങ്കടം കേൾക്കാൻ വയ്യാഞ്ഞിട്ട് എന്നിട്ട് എല്ലാരും കൂടി ഒരു ബേഡിലാ കിടക്കാ. സ്കൂൾ കുഴപ്പമില്ല ഇനിറ്റ് ഉച്ചക്ക് ഉറങ്ങാൻ പാടില്ല അതാണ്.
ആഹ് ഇവര് അത് നഴ്സറി പോവുമ്പോ തന്നെ പറയും ഉറക്കാൻ പാടില്ല ഉറങ്ങാൻ പിന്നെ സമ്മക്കില്ല നോക്കെ പറഞ്ഞിട്ട്. നിലവിളിച്ചിട്ടാ പോവ.
ആഹ് അന്നൊക്കെ വി ഉറങ്ങിന്ന പക്ഷെ എന്താറിയോ അംഗൻവാടിൽ ഒരു ബെഡ് തന്നെ പത്തെണ്ണം ഒന്നിച്ച്. ഇങ്ങനിങ്ങനെ കിടക്കല്ലേ.
ഉം ഉം.
അതാണേ ആ കിടക്കൻ വീതിക്ക് അങ്ങനെയാണ ഒക്കെ കൂടി കിടക്കണത്.
ഇപ്പ ഇവിടെ കടക്ക ഒന്നുല്ലാ ഒക്ക താഴത്ത് പായ വിരിച്ച് കിടക്കുന്നു ഉം കിടക്ക എന്തോ ആയതാട്ടാ കുട്ടികള് മൂത്രോയിച്ചട്ടെ ചെല കുട്ടികള് മൂ ആ മൂത്രാഴച്ചിട്ട. അങ്ങനെ നാശമായി പോയതാ ബെഡ് ഒക്കെ ഉണ്ടായിരുന്നു ചെലെ കുട്ടികൾ മൂത്രിക്കല്ലോ.
ഇപ്പൊ പന്ത്രണ്ട് വയസ്സായി ഇപ്പഴും ഉച്ചക്ക് ഒറങ്ങൂല അ അങ്ങനെ നടക്കും.
ആഹ്
ഈ അകത്ത് കൂടെ അങ്ങനെ നടക്ക എപ്ലളേലുംന്ന് പൊർത്ത് ഇറങ്ങ ഞാൻ പൊർത്ത്ക്കർങ്ങര് തേ പറിം ഞാന്. ഇല്ല ചെലപ്പം ന്നാ മഴയ്ത തേ ഏഹ് അതാ ഒരാള്താ ഫോണും മ്മേ ഒരാൾ മദ്രസിൽ പോയി ഇനി മോന് എത്തിയിട്ടില്ല.
ആഹ് ആഹ്.
ഉം. ഞാൻ ആറര ഏഴു മണിമുക്ക് എ ആറരക്കന്നെ നമുക്ക് എത്തും. ഉം. എന്താ പെരേല് എത്തിയോ
ഏഹ്.
ഇക്ക ജോലി കഴിഞ്ഞെത്തിയോ?
ഇല്ല അതായ്ച്ചയിലല്ലേ വരു അത് ഉസ്താദല്ലേ. ഏഹ് ബുധനാഴ്ച്ച വന്നയ്ഞ്ഞാല് വ്യാഴ വെള്ളിയാഴ്ച്ച പോവും ഉം. ആഹ് മാസത്തില് രണ്ട് പ്രാവശ്യം വരും. ഇനിപ്പോ നാളെ അല്ല ബുധനാഴ്ച്ച വ്യാഴാഴ്ച്ച കയറുന്ന പറഞ്ഞത്.
ആഹ് ആഹ്
ഉം ഇപ്പോ വരുമ്പളൊക്കാരം എവിടേലൊക്കെ പോവല് അല്ലേ.
ഏഹ്
ഇക്ക വരുമ്പളേ എവിടെലൊക്കെ പോവലുണ്ടാവോള്ളു അല്ലേ പറിയ.
ആഹ് എവിടെലൊക്കെ പോവും, പോവാണ്ട് പോവില്ലങ്ങണ്ട് കൊണ്ടു പോവാണ്ട്.
ഉം ഉമ്മിം ഉപ്പിം ഒക്കെ പ്രായായിക്കണോ?
ഏയ് ഇല്ല അത്ര പ്രായായ്ട്ടൊന്നുല്ല അമ്പത്തെഴ് വയസ്സൊക്കെ ആയിണ്ടാവും.
ആഹ് ആഹ് ഉം പിന്നെ
എന്നാ ഒരു കോള് വരണ്ട്ട്ടോ, ഞാൻ വിളിക്കാ.
ആഹ് ആയി ആഹ് ആഹ് ആയിക്കോട്ടെ ശരി.
ഉം ശരി.